സുഖല്ലെ
ആഹ് സുഖാണ്
ഓ ഭക്ഷണം കഴിച്ചോ
ഓ ഭക്ഷണം കഴിച്ചു
ഇപ്പ എവിടെ വീട്ടിലാ
അതെ വീട്ടിലാണ്
ഓ എന്തൊക്കെയാന്നിട്ട്
സുഖം അവിടെയോ
സുഖം തെന്നെ ക്ലാസൊന്നുല്ലേ
വിദ്യാലത്തിലേക്ക് പോകുന്നില്ലിപ്പൊ
ഏഹ് ഇപ്പാ എന്താ പണി
ഒന്നൂല്ല അവിടെയോ
ഉം ആവൊ ഞാൻ ഇപ്പോ കോളേജില്ല കൊറച്ച് ദിവസായിട്ട് ലീവാ
അത് ശരി എനിക്ക് തൊടങ്ങിയിട്ടില്ല ആരംഭിക്കുമ്പോ ഞാനറിയിക്ക
ആഹ് ഓക്കെ പിന്നെ
പറയൂ
എങ്ങനിണ്ടായിന് സ്കൂളൊക്കെ
വളരേ മനോഹരായിരുന്നു
ഏഹ് ഉം ന്നിട്ട് കല്ല്യാണം നോക്കൺണ്ടോ?
ആഹ് ഇല്ല
ഏഹ് അഎന്തേ?
ഒന്നുല്ല
വയസായില്ല്യെ
ഇല്ല പതിനെട്ടാവണേ ഉള്ളൂ
ഓ ഉം അങ്ങനെ ഇപ്പൊ പിന്നെ എല്ലാരും കണ്ട് സ്വയായിട്ട് കണ്ടുപിടിക്കാണല്ലോല്ലേ
അതേ
ഉം അങ്ങനെ വല്ല അതെ അതെ അങ്ങനെ വല്ലതും
ഏയ്‌
ഏ ഇപ്പത്തെ കുട്ടിയാളൊക്കെ അങ്ങനെയാണല്ലോ വീട്ടുകാർക്കൊക്കെ ജോലി കുറവാണല്ലോ ഇപ്പൊ
ആഹ്
എല്ലാർക്കും ഉള്ളത് കണ്ടുപിടിക്കണേ കൊണ്ട് ഓലൊക്കെ
അയിൽ നല്ല വശോണ്ട് ചീത്ത വശോണ്ട്
അതെ
എല്ലാം വിചാരിക്കണ പോലെ അത്ര സുഖാവണെന്നില്ലല്ലോ
അതില്ല
ഉം ഉം ഇപ്പ എത്രങ്ങാനും അങ്ങനെ ലവ് മാരേജ് കഴിഞ്ഞിട്ട് എത്രങ്ങാനും ആൾക്കാരുണ്ട് ഡിവോഴ്സ് ആവണത് അതേപോലെ ആത്മഹത്യ ചെയ്യണൊക്കെ കൊറെ കുട്ടികള് ഇല്ലേ പെൺകുട്ടികള്
ഇണ്ട്
ഉം ചെലോൽ ഇന്ന് അതിന് വേണ്ടിട്ട് നല്ല നല്ല ലൈഫ് കിട്ടിയ ആൾക്കാരുണ്ട്
അതെ
ഉം
ചുരുക്കം ചിലർക്ക് അയ്നുള്ള ഭാഗ്യം ഉണ്ടാവൂ
അതങ്ങെനെയാണ് അതിപ്പോ കൊറെയൊക്കെ വിധി പോലെയാണ്
അതെ ഇപ്പത്തെ കാലഘട്ടൊന്നും പഴയ കാലഘട്ടം പോലെയല്ല പ്രണയത്തിന് വേണ്ടി എന്ത് എന്ത് തോന്നിയാസ ചെയ്യണ കാലഘട്ടാണ് ഇപ്പൊ
അതെ പക്ഷെ ഓപ്പോസിറ്റ് നിക്കുന്ന ആള് ചെൽപ്പോ അത്രയും ആത്മാർഥായിട്ടാണെങ്കിലും രണ്ടില് ഒരാള് കഴിഞ്ഞാ കഴിഞ്ഞില്ലേ
അതിന് ഇപ്പത്തെ ഇപ്പത്തെ പ്രണയത്തിലൊന്നും ആരും ആത്മാർത്ഥായിട്ട് നിക്കണില്ല എല്ലാരും ശരീരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓലും അപ്പത്തെ ഒരു അപ്പത്തെ ഒരു തമാശക്ക് വേണ്ടിയൊക്കെയാണ് എല്ലാരും പലരെ ജീവിതം കുളാക്കണത്
അത് ശരിയാണ് അത്ര എന്താ പറയാ ആ എല്ലാരും അങ്ങനെയല്ല പക്ഷെ ആ ഏഹ് അത് ശരിയാണ് എല്ലാരും അങ്ങനെയല്ല പക്ഷെ ഇതിന് അത്രയും ഇതായി നിന്നിട്ടും എന്താ പറയാ ചതിക്കപ്പെടണ കുറെ കുട്ടികളുണ്ടല്ലോ അധികോം പെൺകുട്ടികൾ തന്നെയാണ് ല്ല ഇപ്പം പെൺകുട്ടികളാ കൂടുതൽ ചതിക്കുന്നത്ന്ന്ാണേ പറയാം
എന്നാലും ഉണ്ട്
ആഹ അതണ്ട് ആ പക്ഷെ അതിലും ഭാഗ്യം ചെയ്തോലുംുണ്ട് നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരുുംണ്ട്
അതെ എല്ലാ പ്രണയത്തിലും മൂന്നാമത ഒരാൾ വന്നാ കഴിയണതേ ഉള്ളതൊക്കെ
ആഹ അതത്രേ ഉള്ളു ഉ പെ അല്ലാതെ ഇപ്പൊ പല ആൾക്കാരും ഇണ്ടല്ലോ ഇപ്പത്തെ കല്യാണം എന്ന് പറഞ്ഞാല് പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് എന്താ ഡിവോഴ്സ് ആവണത്ര ആൾക്കാരുണ്ട് ആ സമയത്തുള്ള ആ ഒരു പെരുമാറ്റംല്ല പിന്നീട് എന്നൊക്കെ പറയണ അ കോളേജിൽ ഓക്കേ കൊറെേ കുട്ടികള അങ്ങനെയണ്ട് മീൻസ് അതുവരെ കല്യാണം കഴിയണ വരയുള്ള ആളല്ലേ കല്ല്യാണം കഴിഞ്ഞിട്ടായള സ്വഭാവം
കല്യാണം കഴിക്കുന്നതിന് മൻേ പിന്നെ അവരെ നമ്മുക്ക് സ്വന്ത കമണ്ടി പ്രയത്നാണ് കല്യാണം കഴിഞ്ഞാ പിന്ന നമ്മ ആയല്ല നമുക്ക് എന്തും കാട്ടാം എങ്ങനെയ പെമാറ അതുകൊണ്ടാണ് പ്രശ്നങ്ങള്ൾ വരുന്നത്
അതാണ് പറഞ്ഞത് ഇത് എന്താ പെൺകുട്ടികള ഓലെ വിശ്വസിിച്ചച്ച് പോയും ചെയ്തു സ്വന്തം വീട്ടാരും ഇല്ലപ്പ അവസാനം ആരു ഇല്ല അങ്ങനെയാണെങ്കലും കൊറെേ ആത്മഹത്യക്ക ഇപ്പ നടക്കണേ ഈ പത്രത്തിലൊക്കെ പത്രത്തിലേക്ക് കാണില്ലേ പത്രത്തിൽ പത്രത്തിൽ കാണുന്നില്ലേ അതേപോലെ ഇപ്പോ എത്രങ്ങാനും ആൾക്കാർ ഇപ്പോ അടുത്തൊരു കുട്ടി മ അതികും പെൺകുട്ടി കളാണെന്ന്
എന്താ പറയ ഒന്നും പറയുള്ള സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിലും നടറത്തിന്റെ പേരിലാണെങ്കിലും തടീന്റെ പിീരിലങ്ങളും എത്രയോ കുട്ടികൾ ഇങ്ങനെയുള്ള
പക്ഷെ ആ പക്ഷെ ഇതൊക്കെ പെണ് കാണാൻ വരുമ്പോ കാണില്ലേ ഞാന അത് ആലോചിക്കണം പക്ഷെ ഉ പെണ്ണ് കാണാൻ വരുമ്പോത്തൊക്കെ കാണണതല്ലേ പിന്നീട് പിന്നെ അതൊരു ഇഷ്യു ആക്കിട്ട് ഇതാക്കേണ്ട ആവശ്യം ഇില്ലല്ലോ
അതൊക്കെ വീട്ടുകാാര് കണ്ടെത്തി ഇതാ കൂ ട്ടത്തിലാക്കുന്നതാണെന്ന് കൂട്ടാം ഇപ്പൊ ഈ ലൗ ഏർ പ്രണയത്തില് കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ എന്താ ചെയ്യാ അപ്പൊ
ആഹ അതാണ് ഞാൻ പറഞ്ഞത് അതുവരെയള്ള ആളല്ലേ പിന്നീട് ആള് മാറാണ് അതാാണ് ഇപ്പ പല ആൾക്കാരും പറയുന്നതാ പ്രണയിച്ച കല്യാണം കഴിഞ്ഞ കുട്ട പല കുട്ടികളും പറയുന്നതാ പ്രണയിക്കുന്ന സമയത്തുള്ള ആളല്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അതാ പറഞ്ഞേ എന്ത് എങ്ങനെയല്ലേ ഇപ്പോത്തെ കാലത്ത് ആര വിശ്വസിക്കാ ശരിക്ക ഒന്നിനും ഒരു ഒരു വിലയല്ല കാലം സ്നേഹന
എത്ര സ്നേഹിച്ചാലും ഒരു വലയ തരാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ പ്രണയം
അതെ എന്നാ അതിനന് വേണ്ടി നല്ല ആൾക്കാരില്ല നല്ല ഇണ്ട് പക്ഷെ എല്ലാർക്കും അത് കിട്ടുന്നില്ല ഇപ്പൊ രണ്ടാളിലും ഒരാൾ നല്ലത് തായിട്ടും കാര്യില്ലല്ലോ രണ്ടാളും കൂടി വിചാരിച്ചാലല്ലോ ഒക്കെ നടക്കുള്ളൂ ഇപ്പൊ രണ്ടാളും നന് ന്നായാലും ഓല് വീട്ടാര് നന്നായിട്ടില്ലേ കഴിഞ്ഞില്ലേ
അതെൻക്കറിയാ
ഉം അപ്പൊ അങ്ങനെയുണ്ട് അത്രയും ഏ ഒരു നമ്മള് വേറെ വീട്ടിൽന്ന് ഒരു പെൺകുട്ടി പറഞ്ഞ വേറെ വീട്ടിൽന്ന് വരുന്നതാ സ്വന്താ ഭർത്താവ് പോലള്ള സപ്പോർട്ട് ചെയ്യാനല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ
അതെ
അതാ പറഞ്ഞെ പെൺകുട്ടികളെ ഇത് പറഞ്ഞ അങ്ങനെയാണ് പക്ഷെ ഇ പക്ഷെ അധികം കുട്ടികളും ഇപ്പ പ്രണയിച്ചന്നെയാ കല്യാണം കഴിക്കണത്
കൊറേ ആൾക്കാര് പ്രണയിച്ച കല്യാണം കഴി ച്ചുണ്ട് കാരണം സ്വന്തം തീരുമാനത്തിൽ പോയി ഔണ്ട് വീട്ടുകാരാരും ഒരു ഒന്നിനും കൂടെ നിക്കില്ല എന്നുള്ള പേടച്ച് ജീവിക്കുന്ന ആ കുട്ടികളു ഉണ്ട് ഇപ്പോ
ആ ഉണ്ട് പിന്നെ അങ്ങനെ പേടിച്ചു ജീവിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഒരു മര്യാദക്ക് പോയിക്ക്ണ്ന്നുണ്ടെങ്കി അങ്ങനെ പേടിച്ചു ജീവിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ അപ്പ എടുക്കണം പല തീരുമാനങ്ങളും നമുക്ക് ശരിയായിട്ടാ തോന്നാ
അതെ
പിന്നീട് പിന്നെ എന്തെങ്കിലും ആവുമ്പോഴാണ് പക്ഷെ ആ സമയത്ത് നമ്മള് നമ്മള് വീട്ടാലും ഇല്ല നമ്മളെ കൂട ആരുണ്ടാവൂല എടുത്ത ചാടി ഓരോ തീരുമാനം എടുത്തിട്ട് അതിനനുസരിച്ച് ഓരോന്ന് കാട്ടി പിന്നെ അവസാനം ആരും ഉണ്ടാവൂല അതാണ് ണ്ടവാ അങ്ങനെയാണ് കൊറെ ഏ ആത്മഹത്യക്കെ ഇപ്പത്തെ കാലത്ത് നടക്കണെ പത്രത്ത് കേൾക്ക്ണില്ലേ അതേപോലെ ചെറിയ പ്രായ ത്ത് തന്നെ കുട്ടികളെ കെ ട്ടിച്ചയക്ക അതും അത് വീട്ടാതെ കുറേ പോരായ്മയാണ് ഓലൊരു കുട്ട്യാക്കു വേണ്ടാന്ന് പറ ആ അത് ചെയ്യരുത് അപ്പോൽക്ക് സമയാവണ സമയത്ത ചെയ്യും അല്ലാതെ വീട്ടാരെ അന്തസ് നോക്കിട്ട് മക്കളെ കെട്ടിച്ച് പിന്നെ മക്കൾ മരിച്ചിട്ട് പറ ഞ്ഞിട്ട് കാര്യല്ലല്ലോ ഉം ഇഷ്ടല്ല ആൾക്കാര് കൂടെ കെട്ടി അതിപ്പോ പ്രണയാണെങ്കിലും അല്ലെങ്കിലും ഓലിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നടത്താൻ പാടില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞാ വീട്ടുകാർക്കൊന്നും വല്യ പണിയൊന്നുല്ല എല്ലാരും എല്ലാരും കണ്ടുപിടിക്കാണ്
അ അതെ ഇപ്പത്തെ കാലഘട്ടം അങ്ങനെയാണ് കുട്ടികൾക്ക് എല്ലാവിധ ഇതും ഉണ്ട് ഫോണാണെങ്കിലും എന്താ പുർത്തക്കാണെങ്കിലും എല്ലാം എല്ലാ ഓലെ ഉള്ളം കൈ തന്നെ ഇണ്ടാ അപ്പ പിന്നെ വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമല്ല കുട്ടികളെ പറഞ്ഞിട്ടും കാര്യല്ല
അതെ ഫോണില്ലാതെ നിക്കാനും പറ്റും ഫോണില്ലാതെ എത്ര ചീട്ടാ ഫോണില്ലാതെ ഇപ്പത്തെ കാലത്ത് കഴിയൂല്ലല്ലോ അതുകൊണ്ട് ഉ അതുകൊണ്ട് കൊറെയൊക്കെ നമ്മൾ ഇതാക്കണം പഷേ എന്താ പറയാ ഞൻ അതല്ലേ പറയണത് ഒരു അത്ര ഇപ്പൊ രണ്ടാള് ഇപ്പൊ പണിക്ക് പറഞ്ഞ രണ്ടാളല്ല ഒരാൾ അത്ര ആത്മാർത്ഥായിട്ട് നോക്കിയാല മറ്റേ ആൾ ഇല്ലെങ്കിൽ മറ്റേ ആള് ചെൽ പ്പോ ഒരു നേരം പോക്കിനാ നോക്കണെന്നുണ്ടെങ്കിലോ
കഴിഞ്ഞു.
മ്മ്. അ അതാ പറഞ്ഞെ. ആ ഞാനും കണ്ടിട്ടണ്ട്. അതാ ഞാൻ പറഞ്ഞെ. അങ്ങനെ എത്രോ ആൾക്ക ര്ണ്ട്. പക്ഷെ അത് അവിടെ ഈ ഒരാള് പറഞ്ഞില്ലേ ആത്മാർത്ഥയിട്ട് നോക്കണ അയാളടെ സമയോ അയാളടെ സ്നേഹോ അതിനൊന്നും ഒരു വെലയില്ലല്ലോ അയാളെ അ അത്രീം ആയാലോ കൈവിട്ട് നോക്കിട്ട് അയാ അയാൾ ഒന്നിനും ഒരു വെലല്ല
അതെ
ആര് ആരേം വിശ്വസിക്കാൻ പറ്റൂല്ലാന്ന് ഇപ്പോ മനസിലാക്ക
കാലഘട്ടം മനസ്സിലാക്കി തരുത്. പലതും ഈ കാലഘട്ടത്തിൽ നിന്നും പഠിക്കുന്നു ണ്ട്
അതുണ്ട്. പക്ഷെ എന്നിട്ട് പഠിച്ച് പഠിച്ചിട്ട് മനുഷമാരത്‌ ജീവിതത്തിൽ ഇതാക്കണില്ല. അതും വേണ പറയാൻ
അതും ശരിയാണ്
മ് പലതും ങ് കണ്ടും അറിഞ്ഞൊക്കെ പഠി ക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടാണ് കണ്ടും കൊണ്ടും അറിഞ്ഞും
പത്തു മിൻറ്റായി
മ്മ് അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പ്രണയത്തിന്റെ കാര്യം പറയുമ്പോ അങ്ങനെയൊക്കെയാ പിന്നെ വേറെ എന്തക്കെയാ?
വേറെ എന്തക്കെയാ അങ്ങനെ പോണു.
എന്ന ശെരി.
ങാ ശെരി.
ഞാനും വാള വെച്ച്